ഹലോ
ഹലോ കേക്ക്ണ്ടോ ആ നമസ്കാരം
എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
സുഖന്നെയാണ് പിന്നെ എവിടെള്ള ഇപ്പൊ
ഞാൻ ഇതാ ഷോപ്പിലാണ് കടേലാണ് ഞാൻ ബുക്കില്ങ്ങനെ വായിക്കായിരുന്നു
ആഹ് ഞാനും ഇപ്പൊരു ഞാൻ അപ്പൊങ്ങനെ വീട്ടില് തറവാട്ടിൽ ഇങ്ങനെ ഇരിക്കാണ് അപ്പോ ഒരു ബുക്ക് കണ്ടിട്ടൊന്ന് തൊറന്ന് നോക്കിയതാ അപ്പൊന്റെ കോള് കണ്ടത് എന്താ എന്താ വായിച്ചീന്നെ
ഞാന് ഓരോ നോവലേൾ ഇങ്ങനെടുത്ത് വായിക്കും അത് തന്നെ ഇപ്പോ ഓരോരുത്തര ഓരോ ഇതില് ഇങ്ങനെ വായിച്ചോ രിക്കാണ് ഓരോ കഥകൾ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കയാണ് ഫ്രീ സമയങ്ങളിലൊക്കെ പരമാവധി ഒഴിവ് സമയങ്ങളിലൊക്കെ പരമാവധി ഇങ്ങനെ വായന ശീലിക്കാണ്ന്ന്ണ്ടെങ്കിൽ അത് വല്യയൊരു കാര്യം തന്നെയല്ലേ നമ്മളെ ഒന്നാമത് നമ്മൾ ഈ ഫോണിൽ കളി കൊറെ ഒഴിവാക- ചെയ്യും അതോട കൂടെ തന്നെ നമ്മള് വായനാ ശീലം എന്ന് പറുന്നത് നല്ലൊരു ശീലമാണ് നമുക്കത് ഒരാള മുമ്പിൽ നമുക്ക് സംസാരിക്കാൻ നമുക്ക് നേരെ ശരിക്കൊന്ന് ശരിക്കും സംസാരിക്കണം ഉണ്ടെങ്കിൽ ഈ പത്രവായന അതുപോലെ ഏ എന്താ ഈ ബുക്സ് നോവല് ഒക്കെ നമ്മുടെ മനസ്സിനൊക്കെ ഒരുപാട് സംതൃപ്തി നൽകും
അതെ അതെ ഇപ്പൊ നമ്മള് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും അതിലിപ്പം ഇജ്ജ് പറഞ്ഞമാതിരി തന്നെ നമ്മ മനസ്സിനൊരു സമൃദ്ധി സംതൃപ്തി കിട്ടാനൊക്കെ വായന നമ്മളെ നന്നായിട്ട് സഹായി ക്കുന്നുണ്ട് ഇപ്പൊ വായനെ കുറിച്ച് നോക്കുകയാണെങ്കില് വായിക്കുന്നതോട് കൂടെയാണ് നമുക്ക് നമ്മുടെ ആശയവിനിമയ ശേഷൊക്കെ നമുക്ക് വർദ്ധിച്ചു വര- ക്കണത്‌ നമ്മുക്ക് ഒരാൾക്ക് പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വായിക്കണമല്ലേ
അതെ അതെ ഇപ്പൊ ഈ മുഖ്യമന്ത്രി ആണെങ്കിലും ഇപ്പ നമ്മുടെ മന്ത്രി അങ്ങനെ ഏതൊരു ഫീൽഡ ഇതാണെങ്കിലും എന്ത് ഇതാണെങ്കിലും ഇപ്പൊ വലയ വലിയ ശാസ്ത്രജ്ഞന്മാരയിക്കോട്ടെ അവരൊക്കെ അവരുടെ ഒഴിവു സമയങ്ങളിൽ കൂടുതലായിട്ടും അവർ ചി- ചെലവഴിക്കുക ബുക്ക് വായിക്കാനും വായനാ ശീലമിങ്ങനെ ക്കൊ വർദ്ധിപ്പിക്കാൻ പറ്റോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രാസംഗകര് ആയിക്കോട്ടെ പ്രാസംഗകര ആണെങ്കിൽ തന്നെ അവരൊക്കെ ഫുൾ കൂടുതലായിട്ടും അവര് ശ്രദ്ധ കേന്ദ്രീരിക്കുന്നത് വായനയിലൂടെ ആയിരിക്കും ഒഴിവ് സമയത്ത് പെങ്ങളിൽ ഒരു അഞ് മിനിറ്റ് ഒഴിവ് കിട്ടിയാലും അവര് വായനാശീലം ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ്സ് പേപ്പറെടുത്തിട്ടു അല്ലെങ്കിൽ അവിടെ എന്താ ഉള്ള ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആ ഒരു ബുക്ക് എടുത്തിട്ട് അവര് വായിക്കുക ചെയ്യാം അങ്ങനെ പവായനാശീലം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് നമുക്ക് മറ്റുള്ളവരോടുള്ള ആശയവിനിമ വിനിമയത്തിനാണെങ്കിലും നമ്മളോട് മറ്റുള്ളവർക്ക് നമുക്ക് എങ്ങനെയൊക്കെ നമ്മ കോൺടാക്ട് അവരോട് സംസാരിക്കൻ കഴിയും അതിനൊക്കെ നമു ആ്രയിച്ചിരിക്കുംമ്മടെ വായന എത്രത്തോളം നമുക്ക് ന നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുമോ അതൊക്കെ നമുക്ക് വായനാശീലത്തിലൂടെ നമുക്ക് കിട്ടും
അത് വളരെയധികം ശരിയാണ് ഇപ്പൊ കാരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു ഹോസ്റ്റലില് പഠിക്കുന്ന ഒരാളാണ് അപ്പോ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അവിടെന്ത് ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല മൊബൈൽ ഫോൺ എന്തയ്യാം കഴിയില്ല ഉപയോഗിക്കാൻ കഴിയില്ല അപ്പ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സ്രോതസ്സ് ഇപ്പൊ കുറച്ചൂടി വിനോദത്തിനൊക്കെ പറ്റിയിട്ട് ആകെയുള്ള ഒരു സ്രോതസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വായന അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് അധികം വായിക്കാറുണ്ട് ആരെങ്കിലും ഒരാള് ബുക്ക് കൊ ഒ ഏതെങ്കിലും ഒരു പുസ്തകം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തല്ലയിരിക്കാരം ഏക്ക് ഞാനാദ്യം വായിക്കുന്നറഞ്ഞട്ട് തല്ലക്കാരം ഏതെങ്കിലും നോവല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച്പ്പോ നമ്മുടെ രാം കെയർ ഓഫ് ആന അതൊക്ക കൊണ്ടുവന്ന സമയത്തുള്ള തല് അത് ഓർക്കുമ്പോ തന്നെ എന്തൊക്കെയ മാരി തോന്നാണ് അപ്പോ ഞങ്ങൾക്ക് കോ ഹോസ്റ്റല സമയത്ത് ആകുള്ളൊരു എൻജോയ് ജോയ്മെന്റ് വിനോദം എന്ന് പറയണുന്നത് ഇങ്ങനെ വ വായനയാണ് അതുകൊണ്ട് തന്നെ ഞക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ അത് പ്രസംഗത്തിലൊക്കെ കൊണ്ടുവരാനും പിന്നെ അതേപോലെ തന്നെ എണീറ്റ് നിന്ന് പറയുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാനൊ ങ്ങൾ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപലെന്നെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഏ എങ്ങനെയാണ് എഴുതേണ്ട എന്നുള്ള ചെറിയൊരു ഒരു അറിവ് മനസ്സിലാക്കാാന ഇക്ക അതുകൊണ്ട് സാധിക്കുന്നുണ്ട് അങ്ങന തന്നെയല്ലേ
അ അതെ അതെ തീർച്ചയായിട്ടും നമ്മളെന്താ വെച്ചാല് ഇപ്പ ഈ പല സ്കൂളുകളിലും പല ഹോസ്റ്റലുകളാണെങ്കിലും പല കോളേജുകളാണെങ്കിലും ഈ ഫോണിന്റെ ഉപയോഗം കുറക്കണത് അതായത് ഒഴിവ അകാ ക്ല ക് മെയിൻ കാരണംന്ന് വെച്ചാൽ അവർക്ക് വായനാശീലം ഉയർത്താന്നുള്ളത് കൊണ്ടും പിന്നെ ആ ഫോൺ ഉപയോഗം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമ്മടെ ശ്രദ്ധ ഫുള്ള് അതിലായിരിക്കും പിന്നെ നമുക്ക് ആ വായനയോടുള്ളൊരു ഒരു ഒരു ബന്ധം തന്നെ ഇല്ലാതാവും അപ്പോ വായനാശീലം തുടരണോന്നുണ്ടെങ്കില് ഞമ്മളിപ്പോ ഇങ്ങനത്തെ ഈ പിന്നെ ഞാനൊക്കെ കൂടുതലായിട്ട് വാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനൊക്കെ കോളേജില് അവിടെ നിന്ന് പഠിക്കണ ആളായിരുന്നു മാസ ല് ഒന്നൊക്കെയെ വീട്ടുക്ക് വരാൻ പറ്റീരുന്നുള്ളു ആ സമയത്തൊക്കെ ഒരുപാട് ബുക്കുകൾ അവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു അതീന്ന് നമുക്ക് ദിവസേന ഓരോ ബുക്കുകളൊക്കെ മത്സരിച്ച് മത്സരിച്ച് വായിക്കുവാരുന്നു അതായത് ഒരു കഥ കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത ആളെ എന്താ കഴിയാൻ വേണ്ടീട്ട് നമ്മള് വെയിറ്റ് ചെയ്ത് നിക്കുവാരുന്നു ആ ബുക്ക് ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടിട്ട് കാരണം ഓരോരോ ആത്മകഥയാണെങ്കിലും നോവലാണെങ്കിലും അല്ലെങ്കിൽ വല്ലോ പിന്നെ യാത്രാ വിശേഷങ്ങളാണെങ്കിലും യാത്രാ വിവരണങ്ങളാണെങ്കിലും അതുപോലെ അങ്ങനെ പല കഥകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഓരോരുത്തർ ഒരാൾ കഴിഞ്ഞ് അതിന്റെ കഥകൾ പറയുമ്പോ തന്നെ നമുക്ക് അടുത്ത കഥ അ ടുത്ത ആള് അന്റെ കഴിഞ്ഞാൽ എനിക്ക് വേണോട്ടൊ അന്റെ കഴിഞ്ഞാൽ എനിക്ക് വേണോട്ടൊ ഓരോരുത്തർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ വഴക്കായിരുന്നു ആ ഒരു ബുക്കിന്റെ കാര്യത്തില് ഇപ്പഴത്തെ കാലഘട്ടത്തിലൊക്കെ നേരെ തിരിച്ചായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ കൂടുതലും ഇപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ ഫുുള്ളായിട്ട് അതായത് അല്ലാത്തവരും ഉണ്ട് ആ കൂടുതലായിട്ടും ഈ ഫോണിന്റെ ഉപയോഗം കാരണം ഇപ്പോ ഈ വായനാശീലവൊക്കെ വളരെ കുറഞ്ഞോണ്ടിരിക്കുന്ന സമയാണ് ഇപ്പോള് ഇപ്പൊ ശ്രദ്ധ ഫുള്ള് ഞമ്മള് മൊബൈലിലേക്കും ഇപ്പൊ എന്താ പുതിയ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പുതിയ യുഗത്തിലൊക്കെ ഈ വായനയോടുള്ള താല്പര്യം തന്നെ പലർക്കും കുറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോ ഒരു നമുക്കൊരു ഒരു പരിപാടിയിൽ എന്തേലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോ പല ർക്കും എണീറ്റ് നിന്ന് സംസാരിക്കാുള്ള ഭയം ഭയം ഉണ്ടാവണത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ വായനാശീ ലം കുറഞ്ഞത് കാരണത്താലാണ് നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് എത്ര ആള് മുൻപിലും നമുക്ക് എത്ര ആ നല്ല പോസിറ്റീവായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും നന്നായിട്ട് വായന ദിവസേന ഒരു പത്ത് പേജെങ്കിലും വായിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഏ ഏതൊരാളുടെ മുമ്പിലും അഭിമുഖീകരിക്കരു അഭി അഭിമുഖീകരിക്കുമ്പോഴും നന്നായിട്ട് നല്ല രീതിൽ നമുക്ക് എത്രത്തോളം ഉഷാറാ ക്കി സംസാരിക്കാൻ പറ്റാത്തത്തോളം നമുക്ക് ഉഷാറാക്കി സംസാരിക്കാൻ നമുക്ക് കഴിയും
അതെ അതെ അത് വളരെയധികം ശരിയാണ് അപ്പോ നിങ്ങള് പറഞ്ഞല്ലോ ഈ ഫോണിന്റെ ഉപയോഗമാണ് നമ്മളെ ഈ വായനാശീലം കുറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് വളരെ വളരെ അധികം ശരിയാണ് അപ്പൊ അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കില് ഞാൻ ഇപ്പൊ ഹോസ്റ്റലിൽ നിക്കണ സമയത്ത് ഒരുപാട് വായിക്കണ ആളാണ് മത്സരിച്ച് മത്സരിച്ച് തല്ലി തല്ലി വായിക്കുന്ന ആൾക്കാരണ്ട് പക്ഷെ നമ്മള് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാ ഉള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മള് കയ്യില് ഫോൺ കിട്ടും ഫോൺ കിട്ട കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമ്മള് സ സാമൂഹിക മാധ്യമങ്ങളിലും അങ്ങനെക്കയിട്ട് ഒരുപാട് വിനോദത്തിനന് വേണ്ടിട്ട് ഒരുപാട് സമയം നമ്മള് ചെലവഴിക്കും പെട്ടന്ന് പക്ഷെ ഞാന് നാട്ടിലക്ക് വരുമ്പോഴും ബുക്ക് കൊണ്ട് വരാറുണ്ട് പക്ഷേ തുറന്നു നോക്കിയാ തുറന്നു നോക്കി എന്ന രീതിയിലല്ലാതെ നമ്മള് അത് നോക്കിക്കണലെന്നുമില്ല പിന്നെ അപ്പൊ ഈ ഫോൺ ഉണ്ടെങ്കിലിൽ നമുക്ക് ഒരുപാട് വായിക്കാൻ കഴിയും ഇപ്പൊ പുസ്തകങ്ങള് നമുക്ക് ഇപ്പോ ഓൺലൈൻആയിട്ട് കുറേ പുസ്തങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും പക്ഷെ ഈ ഫോണില് അതൊന്നും സാധ്യമല്ല എന്നാണ് ഞാൻ മനസിലാക്കുന്നത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും വായനാശീലത്തെ കുറക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോസ്കൂളുകളൾ ലൈബ്രറികളൊക്കെ വായനാശീലം വർത്തുന്നതില് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടികളൊക്കെ തന്നെ വീട്ടിലേക്ക് വന്ന കഴിഞ്ഞാലുള്ള അവസ്ഥ മൊബൈൽ ഫോണില് കുറച്ച് അധികം സമയം വിനോദത്തിൽ മറ്റ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുക അത് അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ആശയവിനിമയ ശേഷി പ്രധാനമായും കുറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം വായിക്കുന്നവരുടെ ഏ ആ വായിക്കുന്നവരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാ അവര് ഈ വായി ക്കുന്ന സമയത്ത് അവരുടെ ബുദ്ധി വികസിച്ചു കൊണ്ടിരിക്കാണ് ഇപ്പൊ മനുഷ്യനും വായനയും തമ്മില് അഭേദ്യമായി ബന്ധുണ്ട് കാരണം വായന മനുഷ്യന് ബുദ്ധി വികസിക്കാനുള്ള ഒരു കാരണമാണ് പിന്നെ അതേപോലെ തന്നെ അറിവ് വ്യക്തിത്വം പിന്നെ ചിന്ത എന്നിവ വികസിപ്പിക്കുന്നതിൽ വായന പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പൊ പുസ്തകങ്ങളും മനുഷ്യനെ പുതിയ ലോകങ്ങളിലേക്കും പുതിയ ആശയങ്ങളിലേക്കെ നയിക്കുണ്ടല്ലോ നമ്മളിപ്പോഒരു നോവല് വായിക്കയാണെങ്കില് നമ്മൾ എന്ത് ചെയ്യും ആ നോവലുള്ള ആ സ്ഥലത്ത് തെക്കും അതിലെ കഥാപാത്രങ്ങളിലേക്കും അതിലേക്കൊക്കെ നമ്മൾ കയറിച്ചെല്ലയാണ് അതേപോലെ തന്നെ ഒരു ഈസാഹിത്യ പുസ്തങ്ങൾ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ പുതിയ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് ഉദിച്ചു വരും ഇതൊക്കെ ശരിയല്ലേ
അ പറഞ്ഞത് വളരെ ശരിയാണ് കാരണംന്ന് വെച്ചാല് ഒരു നല്ലൊരു പ്രഭാഷകനെ നമ്മള് നമ്മള് പ്രഭാഷകന ഒരു നന്നായിട്ട് ഇങ്ങെ സംസാരിക്കണണ്ട നമുക്ക് തോന്നി നമ്മുക്കങ്ങനെ സംസാരിക്കാ കഴിഞ്ഞിരുന്നെങ്കിൽ തോന്നും പക്ഷെ അതിന്റെ ബാകില വര്ടെ വായനാശിലതിന്റെ ഭയങ്ക ങ്കരമായിട്ടുള്ള വാ അവരെ ബാഗ് അതായത് അവരെ പേഴ്സണല ആയിട്ട് നമ്മള് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് മനസ്സിലാക്കൻ കഴിയും അവർ നിരന്തരം വായനാശീലം വളർത്തുന്ന ഒരാളായിരുന്നു എന്ന് അല്ലെങ്കിൽ ദിവ സെനെ ഒന്നോ രണ്ടോ ബുക്കോ അല്ലെങ്കിൽ നൂറുകണക്കിന് പേജുകൾ വായിച്ചതിന്റെ ഫലം പ്രദമായിട്ടാണ് അവർക്ക് അത്രത്തോളം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നതെന്ന് ഏതൊരു പ്രഭാഷകനെയാണയി ട്ടെഅല്ലെങ്കിൽ നന്നായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒളോട് നമ്മ നമ്മളോട് സംസാരിക്ക ഒരാളോടുള്ള സ ആശയവിനിമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെത്രോളം ബുക്കുമായിട്ട് ഇടപഴകണ് ത് നോക്ക നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം അവര് അത്രത്തോളം നന്നായിട്ട് എത്രത്തോളം നന്നായിട്ട് സംസാരിക്ക്ണോ അത്രത്തോളം അവര് നന്നായിട്ട് പുക് ക്ക് വായിക്ക്ണ്ട്ന്നായിരികും അയിൻ്റർത്ഥം പം ഞാനിപ്പോ രാവിലെ കടേയിൽക്ക് വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ന്യൂസ്പേ പേപ്പറെട്ത്തിട്ട് ഒരു സ്ഥ ഒരു തല മുതൽ ഒരു മറ്റ തലവരെ ഞാൻ ഫുള്ളായിട്ട് ഞാൻ വായിക്കും അത് അമുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ അല്ലേന്നൊന്നുല്ല അമ്മള് ഫുുള്ളായിട്ട് അത് വായിക്കും അത് കാരണം തന്നെ അമ്മക്ക് വേറ ഒരാളോട് അമുക്ക് ഏത് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ന്ന്ണ്ടെങ്കിൽ അമക് അയിൻ്റെ പോയിന്റ് അമക്ക് മനസിലാക്കും കഴിയും നമുക്കപ്പോ അത് അയില് ഔ ഏ ഇ ഇപ്പം ഒര് ന്യൂസ് പേപ്പറ് ഇപ്പന്നതൊര് ന്യൂസ് പേപ്പർ വായിക്കാണ്ന്ന്ണ്ടെങ്കിൽ ഒരു മാധ്യമം വായിക്കാണ്ന്ന്ണ്ടെങ്ക് ണ്ടെങ്കില് നമുക്കത് സ്റ്റാർട്ടിങ് മുതല് അതായത് ഞമുക്ക് ഇപ്പ ഇ ഇപ്പത്തെ കാലഘട്ടത്തിൽ നടക്ക്ണ എല്ലാ സംഭവങ്ങളും അതില് നമുക്ക് അറിയാൻ കഴിയും അതെന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങും നമ്മള് രാവിലെ മു മുതല് അങ്ങനെ ശീലച് വെരാന്ന്ണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പേപ്പർ വായിക്ക അത് കഴിഞ്ഞാമക്ക് പിന്നെ സമയത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ നോവലോ ആത്മകഥകളോ നല്ല നല്ല ആത്മകഥകളൊക്ക് കെണ്ടല്ലോ അതക്കെ ഏതെങ്കിലൊകെട്ത്ത് വായിക്കാണ്ന്ന് ണ്ടെങ്കില് ഞമ്മളെ മനസ്സിനുംഷരീത്തിനൊക്കത് നല്ലൊരു ഉന്മേഷം നൽകും പറഞ്ഞ ശരിയല്ല നിങ്ങള് നിങ്ങളെ എന്താ അഭിപ്രായം
അതെ അമ്മളിപ്പോ വായിക്കുന്ന സമയത്ത് എന്തെയ്യും നമുക്കൊരുപാട് ഉന്മേഷം കിട്ടും മനസ്സിനൊരു സമാധാനവും ഒര് മനസ്സിൽ നിന്ന് എന്തൊക്കേയൊരു ഭാരങ്ങൾ എറങ്ങിപ്പോയ മാതിരി നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അത് മാത്രല്ല നമ്മക് വേറെ ഏതൊരു ലോകത്തെത്തിയ മാതിര് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൊറച്ച് നേരം മാറി നിൽക്കാനും മനസ്സിന് സന്തോഷം നൽകാനൊക്കെ ഇത് ഒരുപാട് സഹായിക്ക്ണ്ട് പിന്നെ മറ്റൊരു കാര്യാണ് ഏ ഇത് നമ്മുടെ ചിന്താശേഷിയെ ഏ നമ്മുടെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാ ശരിയല്ലേ
അതെയതെ ശരിയാണ് അമക്കേ ഇതിനെ കുറിച്ച് കൂടുതല് സംസാരിക്കണംന്ന്ണ്ടെങ്കിൽ അമക്ക് ഫോണിലൂടെ സംസാരിച്ച് തീരാൻ പോ തീരണ കാര്യങ്ങളല്ലതൊക്കെ ഇപം ത അമക്ക് നേരിട്ട് കാണുമ്പോ എന്തായാലും നമുക്ക്തീനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കുകയും കൂടുതലായിട്ട നമുക്ക് അയിനെ കുറിച്ച് എ പിന്നെ ചർച്ച ചെയ്യും ചെയ്യണ്ട ഇതാണ് നമുക്ക് തായാലും ഇനിഞമക്ക് പിന്നീട് ഒരിക്കല് നമുകാവം അയിനെകുറിച്ച് നമുക്ക് നേരിട്ട് കാണ് ണ സമയത്തെ നമുക്ക് അയിനെ കുർച് കുറിച്ച് കൂടുതൽ സംസാരിക്കാം അതല്ലെ നല്ലത് ഇപ്പൊ ഏതായാലും നീ നമുക്ക് വീണ്ടും സംസാരിക്കാം പിന്നെപഴേ പിന്നീട് എപഴേലൊക്കൊന്ന് സംസാരിക്കാം ഓക്കെ
അതെ അതെ
ഓക്കേ ഓക്കേ എന്നാ ശരി ട്ടാ ഞാൻ വിളിക്കേ